ആ കേക്കുന്ന്ണ്ട് എന്തുണ്ട് വിശേഷൊക്കെ
ആ സുഖം കൊറച്ച് ഒറക്കെ സംസാരിക്കാവോ ആസുഖമാണ് എന്ത് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാ സംസാരിക്കാൻ പോവുന്നെ നമ്മള്
ആ ഫുഡൊക്കെ കഴിച്ചോ
ആ കയ്ശു കയ്ശു
ആണോ ഇപ്പൊ ടി ടൈം അല്ലായിരുന്നോ ടി യുടെ കൂടെ എന്തുവായ്ര്ന്നു ന്ന്
ഏ ടി യുടെ കൂടെ ബിസ്കറ്റ് എക്കയ്ത് കുടിച്ച്
ആണോ ആ ഏ ജോലിയെക്കെ എങ്ങനെയുണ്ടേയ്രുന്നു ഇന്നത്തെ ദിവസത്തെ
ആ ഞാൻ ആ കൊള്ളായിരുന്നു ഏ പോയിട്ടൊക്കെ വന്നതാണ്
ആണോ
ഞാനിന്ന് ജോലിക്കൊക്കെ പോയിട്ട് വന്നേണ് പിന്നെ ഞാൻ കാ പളനി പോയിട്ടുണ്ടായിരുന്നെ ട്ടോ അപ്പൊ പിന്നെ അവടെ പോയിട്ട് വന്നിട്ട് ഇപ്പ കൊർച്ചീസായിണ് ജോലി ക്ക് കേറിട്ട് അതിന് ഓർങ്ങാൻ പറ്റാത്തെന്റെ ക്ഷീണൊക്കെ ണ്ടായിര്ന്നു അങ്ങനെ അന്ന് മുതില് ഇപ്പം ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണാ
പളനി വിശേഷങ്ങളൊക്കെ എങ്ങനെ ണ്ടായിരുന്നു ഒന്ന്
പളനിയാ പളനിയിലെ വിശേഷം നല്ലായിര്ന്നു ഞങ്ങള് ട്രെയിനായിരുന്നു പോയത് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ കഴിഞ്ഞ മാസം ബുക്കെയ്ത് അപ്പൊ ഈ മാസം പകുതിയെക്കെ ആയപ്പഴ ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടിയതെന്നെ ടിക്കറ്റ് കിട്ടിഞാനുണ്ടായിരുന്നു അമ്മ ണ്ടായിരുന്നു പിന്നെ ഞങ്ങളടെ ബന്ധുക്കാര് പിന്നെ കൊർച്ചു പേരെല്ലാവരുടെണ്ടായിരുന്നു രാത്രി പത്തരക്ക യപ്പഴാ ഞങ്ങള് പോയത് ഇവട്ന്ന് വെ ആ വെളുപ്പി പത്തരക്ക് ട്രെയിന് കേറി വെളുപ്പിനെയൊക്കെ ആറ്മണി യൊക്കെ കഴിഞ്ഞപ്പഴ് അവിടെ ചെന്ന് അവടെ
എറങ്ങി അവടൊക്കെ നല്ല സ്ഥലങ്ങളാ എട്ടോ നമ്മള് പളനിയില് ആ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ നല്ല സ്ഥലങ്ങളി അവ ടാണെങ്കി കുറെ കുതിരയും കുറെ കുതിര വണ്ടികളും കുറെ ആൾ രൊകായിരുന്നു നല്ല രസായിരുന്നു കാണാനൊക്കെ കേട്ടോ പിന്നെ എന്നിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങള് ഓട്ടോ വിളിച്ച് ഞങ്ങള് ആ മുരുകക്ഷേത്രത്തിൻ്റട്ത്ത് വന്ന് പയനിയിലെ അമ്പലത്തിന്റെടുത്ത് വന്ന് അവിടുന്ന് പിന്നെ ഞങ്ങള് റൂമ് നോക്കുവായിരുന്നു ഞാനും എന്റെ ഒരു ചേച്ചിയയും കൂടെ ആയിരുന്നു റൂം ഞങ്ങളടെ കൂടെ ആണുങ്ങളൾ ആരും ഇല്ല ഞാനും എന്റെ ഒരു ചേച്ചിയും കൂടെയായിരുന്നു ഇന്ന് റൂമൊക്കെ നോ നോക്കിയതും എടുത്തതൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു റൂമിനൊക്കെ റെന്റൊക്കെ ഭയങ്കര വയിരുന്നു. ആ റെന്റൊക്കെ ഭയങ്കര വയിരുന്നു. പിന്നെ എങ്ങനെലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർൊക്കെ ഇട്ട് നമ്മള് നിന്നതായിരുന്നു. പിന്നെ
എന്റെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണോ പളനി പോയത്
അങ്ങനെയൊന്നുമല്ല വെക്കേഷൻ അല്ലായിരുന്നു അപ്പൊ പിന്നെ എല്ലാരും പോകുന്നുണ്ട്. അങ്ങനെ നമ്മളും പോയതായിരുന്നടേ
ആ ആ
മുകളിൽ അങ്ങ് പോയതായിരുന്നു ആ അങ്ങനെ നല്ലതായിരൂന്നു
ക്ഷേത്ര ക്ഷേത്രത്തിലേക്കെ കയറി അവിടാണെങ്കിൽ കുറെ പടികളുണ്ടായിരുന്നു കേയറാൻ കൊഴഞ്ഞു പോയി ഞങ്ങളുടെ കൂടെ ണെങ്കിൽ അറ്റാക്ക് വന്നരു അമ്മ ഉണ്ടായിരുന്നു അവര് എങ്ങനൊക്കെയോ പിടിച്ച് കേറി അവിടെ ചെന്ന് അവിടെ നല്ല രസം അമ്പലംഒന്നും കെട്ടിട്ടില്ലായിരുന്നോ പകുതി പൊളിച്ചിട്ടേക്ക് വരുന്നു പിന്നെ അവിടെന്ന് തൊഴത് ഒരിച്ചക്ക ആയപ്പോഴത്തേക്കിന് ഇറങ്ങിയത് നല്ലായിരന്ന് ചെക്കാ പിന്നെ ഇറങ്ങി പിന്നെ എന്റെറെ ഞങ്ങളടെ കൂടെ വന്നവരാരും അവിടത്തെൊന്നും ആഹാരം ഒന്നും കഴിക്കത്തില്ല അവര് പിന്നെ ഒരേ ബ്രെഡും മേടിച്ച് കൈ വെച്ചോണ്ടിരിക്ക ബ്രെഡും കാപ്പിയും മാത്രം ഇട്ട് കുടിച്ച് ഞങ്ങള്ൾ പിന്നെ ഉച്ചക്കയപ്പം പിള്ളോര് ഞങ്ങൾ എല്ലാരോടെ ചോറൊക്കെ കഴിച്ചു
ചോറ് കഴിച്ച ചോറ് നല്ലായിരുന്നു നല്ലേ ഇല്ലെ വെള്ളയരിയിട്ടായി ചോറ് വെക്കുന്നവര് നല്ല ചോറൊക്കെയ ആായിരുന്നു കഴിക്കാന് അങ്ങനെ നമ്മള് ആ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു ഉച്ചക്ക് നല്ല വെയിലും കൂടൊയിരുന്നു. വെയിയില് കൊണ്ടൊക്കെ നടന്നതും മുരുടേശ്വരത്ത് പോയിട്ട് വ മുരുടേശ്വരവും ഞങ്ങളടുത്ത റൂമും തമ്മിൽ നല്ല ദൂരമുണ്ട്
പിന്നെ ആ റൂമിൽ റൂമിൽ വന്നിട്ട കിടന്ന ഉറങ്ങിയത് ഉറങ്ങി കൊറേ സമയം കഴിഞ്ഞു എഴുന്നേറ്റ അതിനിടയ്ക്ക് ഞങ്ങളടെ കൂടെ വന്നൊരു കൊച് കൊച്ണെങ്കിൽ കാണാം
അവിടുത്തെ ബാത്ത്റൂമിലെ ടാപ്പും പൊട്ടിച്ച് പിന്നെ പിറ്റേന്ന്യപ്പോ ആണ് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചു പിന്നെ ഞങ്ങള്ൾ തൊഴാനായിട്ട് കയറിയായിരുന്നു പയനിയില്.
വെളുപ്പിനെ എഴുന്നേറ്റ്് ഞങ്ങളെല്ലാരുംടെ കുളിച്ചിട്ട് മുല്ലപ്പൂക്കെ വെച്ച് മുല്ലപ്പൊക്കെ മേടിച്ച് മുല്ലപ്പൊക്കെ വെച്ച് ഞങ്ങള് അമ്പലത്തില കയറി തൊഴുത് അമ്പലത്തിൽ നിന്ന ഇറങ്ങി വെളുപ്പിനന്ാര് ആറുമണി യപ്പോഴ ഞങ്ങൾ അമ്പലത്തി കയറി തൊഴുതത് പിന്നെ അമ്പലത്തി നി ഇറങ്ങിയപ്പോഴത്തേക്കിന്
ഹലോ
അ കയറി നടന്ന വന്നപ്പോഴ എല്ലാവർക്കും ഒന്ന് ക്ഷീണിച് ഒരുമാതിരിയായി പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമി വന്നു പിന്നെ മൂന്നരയൊക്കെ ആയപ്പോ മഴയൊക്കെ പെയ്യുന്ന ഒരു സമയായി അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ പറഞ്ഞ് നമുക്ക് പോവാൻ നോക്കാം ചെല പ്പം മഴ പെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും റെയിൽവേ സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് പോകാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ
ആ എത്ര പേരുണ്ടായിരുന്നു മൊത്തം
ഞങ്ങള് മൊത്തം ഒമ്പത് പേരുണ്ടായിരുന്ന് അത് കൂടെ ഞങ്ങടെ കു ട്ടത്തി ഒരഛൻ മാത്രേ ഒള്ളായിരുന്ന് അതോ ആച്ഛൻ വയ്യാത്തൊരച്ചനും കൂടായിരുന്നു
ആ
ഇനി ഞങ്ങളടുത്ത് ഇനി ഏതെങ്കിലും ഒക്കെ ഇവിടെ തിരിച്ച് ഞങ്ങക്ക് രാത്രില് അതും ആ രാത്രി പത്തരയൊക്കെ ആയപ്പോഴായിരുന്നു നമുക്ക് തര ഇങ്ങോട്ട് ട്രെയിനൊള്ളതേ
ആ ആ
അങ്ങനെ ആട അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കിന് രാവിലെ ആയി അങ്ങനെ അവിടുത്തെ ക്ഷീണം അവിടെ പോയിട്ട് വന്നതിന്റെ ക്ഷീണം അതൊന്ന് എനിക്ക് നല്ലവൃത്തിക്കൊന്ന് ഒറങ്ങി തീർക്കാനായിട്ട് പറ്റിയട്ടില്ലായിരുന്നു
ഓ ജോലി ഒണ്ടായിരുന്നല്ലേ
ലി ഇണ്ടായിരുന്ന്
ഉം ഉ
ഇനി അടുത്ത് എവിടെയെങ്കിലും ഒക്കെ പോണോന്ന് നല്ല. നല്ല പ്ലാന്ല് നിക്കുവാ ഞാ കൊറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു മൂകാംബിക ക്ഷേത്രത്തിലൊന്ന് പോണം പോണന്ന് ഇതുവരെ നടക്കുന്നില്ല
എടോ എന്തോ നേരത്തെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്ന അവിടെ. എന്തോ ആ ദേവിക്കൂടെ ദേവിയുടെ ഒരു അനുഗ്രഹുവും കൂടെ വേണം അവിടെ കേറി തൊഴണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആഗ്രഹിച്ചാ പോകാൻ പറ്റത്തൊള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട്. ഞങ്ങൾ ആണെങ്കിൽ വഞ്ചിയില് പൈസ വരെ ഇട്ട് നെറച്ചു വെച്ചേക്കുവാ അവിടെ. മൂകാംബികയില് കൊടുക്കാനായിട്ട്.
ആഹ് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടല്ലേ.
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് അറിയത്തില്ലട്ടോ. ടൂ വീലർ ഒന്നും ഓടിക്കാൻ അറിയത്തില്ല ബസ്സിലുള്ള യാത്രകളാ. അല്ലാതെ ബസ്സിലൊക്കെ എവിടെ വേണേലും പോവൊക്കെ ചെയ്യും പക്ഷെ ടൂ വീലർ ഒന്നും ഓടിക്കാൻ അറിയത്തില്ല എനിക്ക് പേടിയും കൂടെയാ. ട്രൈ ചെയ്തിട്ട് പോലും ഇല്ല. ഇയാള് എവിടെങ്കിലൊക്കെ യാത്രയൊക്കെ പോയിട്ടുണ്ടോ
ആഹ് യാത്രയെന്ന് പറയാൻ ടൂറൊക്കെ പോവും വീട്ടിനൊക്കെ പോകുമ്പോഴുള്ള ടൂ ടൂറ് മൂന്നാറ് അവിടെക്കെ പോവും ആ അങ്ങനെയൊക്കെ ഈ ഇടക്ക് ഫാമിലി ടൂർ ആയിട്ട് മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അറിയാലോ ഇപ്പൊ എങ്ങനെ മഞ്ഞും കോടയും അങ്ങനെയൊക്കെയാണ്. പിന്നെ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പായിയിരുന്നു ആഹ് അതെ അതെ. പി പിന്നെ ഫാമിലി എല്ലാരും ഉണ്ടായോണ്ട് ആ ഒരു വൈബും എല്ലാ. ഒന്നിച്ച് ഇല്ല ഫാമിലിന്ന് വെച്ചാ എന്തുവാ. ഇപ്പം ചേട്ടന്മാർ അങ്ങനെ എല്ലാരും ഉള്ള മൊത്തത്തിലുള്ള ഒരു ഫാമിലി നമ്മുടെ റിലേറ്റീസ് എല്ലാം കൂടെ ചേർന്നു. ഇതുണ്ടല്ലോ അങ്ങനെ ഹലോ ഹലോ കേക്കുന്നുണ്ടോ
അവിടെയൊക്കെ എങ്ങനെയാ ആഹാരത്തിനൊക്കെ ഭയങ്കര വില.
ആ നമ്മള് പോയ ടൈം എന്ന് പറയുന്ന മറ്റേ എന്താ യുദ്ധമൊക്കെ നടന്ന് മറ്റേ ഗ്യാസിനൊക്കെ വില കൂടി. അപ്പോ നല്ല റൈറ്റ് ആയിരുന്നു അത്യാവശ്യം. മറ്റേ ഗ്യാസിനൊക്കെ വെല കൂടിയ ടൈമായിരുന്നു അപ്പൊ എല്ലാം നല്ല റെെറ്റായിരുന്നു റൈറ്റായിരുന്നു അപ്പോ മ്
ഇവിടെ അതൊക്കെ തന്നെ ആയിരുന്നുണ്ടേ ഫുഡിന് ഭയങ്കര വിലയാ.
ആ ആ അമ്പലങ്ങള് വിസിറ്റെയ്യാനാണോ ഇഷ്ടം
അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാ സ്ഥലത്തും പോകവും അങ്ങനെ. ഹെയ് ഇന്നസ്ഥലന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല.
വേറെ എവിടേലും പോയോ യാത്ര. ഒന്ന് പറയാവോ ഹലോ വേറെ എവിടെലും പോയ യാത്രകൾ എന്തേലും പറയാവോ
അതിരപ്പള്ളിയിൽ പോയായിരുന്നു ഞങ്ങള് എല്ലാരൂടെ.
ആഹ് ആഹ്
ടൂറായിട്ട് അങ്ങനെ പോയത പക്ഷെ ഹോസ്പിറ്റൽ ആകുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊറെ. ചെലർക്കന്നും ഇഷ്ടപ്പെടത്തില്ല ചെലർക്കൊക്കെ ഇഷ്ടപ്പെടും നെ വണ്ടിക്കകത്തൊക്ക ഇരിക്കുമ്പ പാട്ട്കേക്കുന്നെ ഇഷ്ടപ്പെടത്തി ല്ല ചെലർക്ക് ഒറങ്ങണം എന്നുള്ള മൂടായണ്ട് ചിലർക്ക് അങ്ങനെയൊക്കെ അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതിര പള്ളിയിലൊക്കെ പോയി പിന്നെ ഞങ്ങള് അവിടെ രണ്ടു ദിവസം സ്റ്റേ ചെയ്തായിരുന്നു അന്നേരം ഭയങ്കര വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഒരു ഇതായൊണ്ട് അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങാനേ പറ്റിയിട്ടില്ലായിരുന്ന് നമ്മള് പിന്നെ വഴിയരിയില് ആ കമ്പിയൊക്കെ കെട്ടിയിട്ടേക്കുന്നടത്ത് അവിടെ നിന്നിങ്ങനെ കണ്ടതായിരുന്ന്
ആ ആ
അങ്ങനെ അതാ പിന്നെ അതുവഴി തന്നെ ഞങ്ങള് വാഴച്ചാലിലും പോയത് വാഴച്ചാലില് ഭയങ്കര ആ അടിയൊഴു ക്കും അവര് പറഞ്ഞ് ഇറങ്ങാൻ പറ്റത്തില്ല അടിയൊഴുക്ക് കൂടുതലാണ് അതുകൊണ്ടിറങ്ങാനായിട്ട് പറ്റത്തേയില്ല ആണ്ട് നോക്കിയക്ക നിക്കണന്ന് കാരണം നമ്മള് നിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ഫുട്പാത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ നിക്കുന്ന സ്ഥലം വരെ വെള്ളം ഇങ്ങനെ വേണ്ടി ചാടിക്കൊണ്ടേ ഇരിക്കുവാരുന്നു അന്നെരം അവരെല്ലാവരും ഗൈഡുകളെല്ലാവരും പറഞ്ഞ് വന്ന നിന്നിട്ട് പറഞ്ഞു സൂക്ഷിക്കണേ എന്തുവാ വെള്ളം ഒരുപാട് പോകുന്നുണ്ട് അതൊണ്ട് കൊറച്ച് അക ലം പാലിച്ചൊക്കെ നിക്കണേ എന്നൊക്കെ പറഞ്ഞണ്ട് പോയി
ആ ആ
കൊറെ സ്ഥലത്തക്ക് പോണോന്നുണ്ട് ഒരു ചാർട്ട് തയ്യാറാക്കി വെച്ചേക്കുവ കൊറെ സ്ഥലങ്ങളിൽ പോവാനായിട്ടൊക്കെ
ആ ആ ലിസ്റ്റ് ചെയ്ത് വച്ചേക്കുവാല്ലേ
ആ അതെ എവിടൊക്കെ യാത്ര പോയിട്ടുണ്ടോ അവിടെ സ്ഥലങ്ങളിലൊക്കെ
ഉം യാത്ര യാത്രയൊക്കെ പോവും യാത്ര എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ് റിലീഫായിട്ട് കി ട്ടനുള്ളൊരു കാര്യവ
ആ ഓ അതൊക്കെ നോക്കിക്കൊണ്ടിരന്ന് കഴിഞ്ഞാ നമുക്ക് എങ്ങും പോവാൻ പറ്റത്തില്ല സ്ട്രെസ് ഒക്കെ നോക്കി
അല്ല സ്ട്രെസ്സ് റിലീഫ് അല്ലേന്ന് ഞാൻ തിരിച്ചെ
ഓ നമ്മുക്ക് ഇപ്പോഴേക്കല്ലേ പോവാൻ പറ്റത്തുള്ള്
ആ ആ ആ ഇപ്പഴും യാത്രയിലാണെന്ന് തോന്നല്ലോ വീട്ടിലോട്ടാണോ
ഞാൻ ഇപ്പ വീട്ടിലോട്ട് ആശുപത്രിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാനായിട്ട് ഇവിടെ ബസ് കാത്ത് നിൽക്കുവ
ആ ആ ആ എങ്കി നമുക്ക് കോൾ അവസാനിപ്പിച്ചാലോ ഹലോ ഹലോ